ഹലോ ആഹ് കേക്കുന്നുണ്ടോ
കേക്ക്ന്ന്ണ്ട് സുഖാണോ
ആഹ് സുഖാണ്
ആ ഉറങ്ങാൻ ആഹ് സുഖായിട്ടിരിക്ക എല്ലാർക്കും ഇവിടെ സുഖായിട്ടിരി ക്കാ ഉറങ്ങാനൊന്നും സമയായില്ലയോ
ആഹ് ഒറങ്ങാന് ഇങ്ങനെ ആയി ഇന്ന് കൊറച്ച് ലേറ്റ് ആയി
ഓ
ഉം
വൈകിട്ടൊക്കെയാണ് കിടക്കാറ് പിന്നെ എന്താ കഴിച്ചേ
ഓ ആഹ് ഇന്ന് ചോറും സാമ്പാറും പിന്നെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഫ്രൈ ആക്കിയത്
ഓ ഇന്ന് ഞങ്ങക്ക് ഇവിടെ ആഹ് വടെ മീൻകറി ഉണ്ടായിരുന്നു പൊരിച്ചമീൻ ഉണ്ടായിരുന്നു ഇച്ചിരി മുട്ട ഉണ്ടായിരുന്നു പിന്നെ തോരനുണ്ട് അച്ചാറ് ഒക്കെ ആയിരുന്നു ഉച്ച ക്കും നൈറ്റൊക്കായിട്ട് അങ്ങനെ കഴിച്ചു
ആഹ് മഴയുണ്ടോ അവിടെ
ഓ ഇവിടെ ഇന്ന ദിവസം നല്ല മഴയാ തുരിതുരാ മഴയാ ഇതുവരെ
ആഹ് ഇന്ന് ഇവിടെ ഇപ്പൊ താ കൊറച്ച് നേരായിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു
ഓ ഇപ്പൊ പെയതെ ഒള്ളല്ലേ
ആഹ് ഇപ്പൊ പെയ്തിട്ടേള്ളൂ കൊറച്ച്നേരായി
ആ ഇവിടെ രാവിലെ മുതൽ നല്ല മഴയുണ്ടായിരുന്നു ഒണ്ട് ഇപ്പൊ നല്ല കൊതു ഉണ്ട് നല്ല തണുപ്പുണ്ട്
ആഹ് അങ്ങനെ വേറെ അസുഖങ്ങളൊന്നുല്ലല്ലോ
ആഹ് ഇവിടെ ഉമ്മാക്കും വാപ്പക്കും ഉണ്ട്. പനി പിടിച്ചു പിന്നെ എനിക്ക് വലിയ പ്രശ്നോ കാര്യങ്ങളൊന്നും ഇല്ല ഇതുവരെ ഇല്ല
ഓഹ്
ഉം പിന്നെ എന്തൊക്കെണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം എങ്ങനെ ഇണ്ടായിരുന്നു വീട്ടില്
ആ ഇന്നത്തെ ദിവസം നല്ല രസണ്ടായിരുന്നു നമ്മള് ഫുഡിങ്ങൊക്കെ ഇണ്ടാക്കി
ആണോ ഓഹ എന്ന് എങ്ങനെ ഇണ്ടായിരുന്നു ഇണ്ടാക്കിട്ട്
ആഹ് ടേസ്റ്റ് ഇണ്ടായിരുന്നു രണ്ട് പുഡിങ് ഇണ്ടാക്കി ബ്രെഡ് വെച്ചിട്ട്
ഉം എങ്ങനെ ഇണ്ടാക്ക്ന്നേ
അത് ഒരെണ്ണം മറ്റ് ആവീല് വേവിച്ചിട്ട്ള്ള ടൈപ്പ് ഒരെണ്ണം സാധാ നോർമ്മല് പാലിൽ ഇങ്ങനെ കുതിർത്തിട്ട്ള്ളെ അങ്ങനെ ചെയ്ത്
ഓ ഇല വ പാലി പാലിനകത്ത് ഇങ്ങനെ കുറുക്കി എടുത്തിട്ട് ഒരു പാത്രത്തിട്ട് സെ റ്റാക്കുന്നതോ
ആഹ് പാല് അല്ലാതെ വേറെ കുറുക്കീട്ട് കസ്റ്റാർഡ് പൗഡർ ഒക്കെ ഇട്ട് അത് പിന്നെ ബ്രെഡിലിങ്ങനെ ഒഴിച്ച് അങ്ങനെ അങ്ങനെ
ഓഹ് ഓ നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നാണുല്ലോ ത്ത് ഒള്ളമേ
ആ രണ്ടും ടേസ്റ്റ് ഇണ്ട് ഇത് ഒരു മിൽക്കേക്കൊക്കെ കഴിക്കുന്നപോലൊണ്ടേരുന്നു മറ്റേത് പാൽല് ഇങ്ങനെ കുതിർത്തിട്ടുള്ളത് ഹലോ ക്ലീയറാണ് ക്ലിയറാവ്ന്നില്ല റേഞ്ച് പോയതാണോന്ന് തോന്ന് ഹലോ ഞാൻ പറയുന്നെ കേക്കുന്നുണ്ടോ
ക്ക്ന്ന്ണ്ടല്ലോ
ആ ഇപ്പൊ കേക്ക്ന്ന്ണ്ട് എന്താ പർഞ്ഞെ
അല്ല കസ്റ്റാഡ് വെച്ച് ഇണ്ടാക്കിയതാണോ ഇഷ്ടപ്പെട്ടേന്ന്
ആ അതാ കൊറച്ചൂടെ ഇഷ്ടായെ അത് നല്ലെ പിന്നെ ബ്രെഡൊക്കെ ങ്ങനെ കുതിർന്ന് നല്ലൊരു ടേസ്റ്റ്
ഓ മറ്റേതെന്താ ക്യാരമൽ പുഡിങ്ങോ
മറ്റേത് ക്യാരമലല്ല ബ്രെഡ് പുഡിങ്ങെന്നെ ഈ എ എഗ്ഗൊക്കെ വെച്ചിട്ട് ഈ ബ്രെഡ് പൊടിച്ചിട്ട് പാലില് ആ പാലിലേ ക്കീ ബ്രെഡ് പൊടിച്ചിട്ട് അത് മിക്സ് ചെയ്ത് പിന്നെ എഗ്ഗും ബട്ടറും ഒക്കെ ഇട്ടിട്ട് അത് പിന്നെ ആവീല് വേവിക്ക അങ്ങനെ
അപ്പൊ ഇത് പഞ്ചസാരയിട്ട്ങ്ങനെ ക്യാരമലൈസ്
ആഹ് അത് ആ ഇണ്ട് ഇണ്ട് ഇണ്ട്
അതാ ഞാൻ ചോയിച്ചെ ക്യാരമലൈസെയ്ത് ഇണ്ടാക്കുന്ന ആണോന്ന്
ഓ ഞാൻ വിയാര്ച്ചേ വേറെ വല്ല ഫുഡിങ്ങും ആയിരിക്കുംന്ന്
ആ ഞാനിവിടെ ഒരു രണ്ട് തവണ എന്തോ ഉണ്ടാക്കി പക്ഷെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ലാരുന്നു കാർണം മുകളില് ഇങ്ങനെ ആവിയില് വേവിച്ച്
ആഹ്
ആഹ് വെള്ളം ഇങ്ങനെ ഊറി ആഹ് ആഹ് അത് ഇങ്ങനെ അലൂമിനിയം ഫോയില് വെച്ചാ മതി
ആഹ് അങ്ങനെ വെച്ചൊണ്ടാക്കിയപ്പോ ഒരുവിധം ഉണ്ടായി പക്ഷെ എന്നാല് കഴിക്കില്ല പക്ഷെ റ്റാടെ കുട്ടീനെ എനക്ക് കൊഴപ്പഇല്ലാതെ ഇഷ്ടാണ് പോല പിന്നെ എനിക്ക് മറ്റേ
ഇത് ക്യാരമലൈസ് ചെയ്തപ്പോ ഈ ആഹ്
ആ എൻക് ചീസ് കേക്ക് ഇണ്ടാക്കുന്ന ഭയ്ങ്കരിഷ്ടാണ് മറ്റേ ബിസ്ക റ്റ് ഏറ്റവും താഴത്തെ ലെയറ് വന്നിട്ട് മുകളില് ഈ പറേന്ന ചീസ് കേക്ക് വച്ചിട്ട് ചീസ് അങ്ങനെ ഒള്ള ക്രീം ചീസ് ക്രീം പി
ന്നെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ആഹ് ടേസ്റ്റ് ആണോ
അത് ടേസ്റ്റാ അതിനാത്തീ ബിസ്കറ്റിനാത്ത് നെയ്യ് ഒഴിക്കൂലേ ഈ
ഉം
ബട്ര് മെൽറ്റ് ചെയ്ത്ക്കുമ്പഴേ ഒരു പ്രത്യേക ടേസ്റ്റാത് കഴിക്കാൻ പ്പത് ഭയങ്കര ഇഷ്ടാ ഞാൻ എടക്കെടക്കിവിടെ ഇണ്ടാ പിന്നെ ഈ മറ്റേ ബിസ് കോഫിന്റെ ബിസ്കറ്റ് കിട്ടുകവാണെങ്കിൽ അത് അത്രയും നല്ലതാണ് ഏതെങ്കിലുംമൊക്കെ ബിസ്കറ്റ് പിന്നെ ആയിൻ്റെ മണ്ടയിൽ ചോക്ലേറ്റ് ഒക്കെ കുമ്മ നല്ല ടേസ്റ്റ് ആണ്
ആ ഇന്നിങ്ങനെ ഷുഗർ കാരമലൈസ് ചെയ്തപ്പോ ഇങ്ങനെ പെട്ടെന്ന് അതിങ്ങനെ ഉറക്കുവല്ലോ
ആ
അപ്പം ബൗളിലേക്ക് ഒഴിച്ചപ്പം അങ്ങനെ മൊത്തത്തിലങ്ങോട്ടായില്ല
ഓ
ചില ഭാഗത്ത് മാത്രമായി അങ്ങനെ ആയിരിപ്പോയ് ന്നാലും കുഴപ്പില്ല ടേസ്റ്റ് പക്ഷെ ഇങ്ങനെ മൊത്തത്തില് കാണുമ്പോ ഒരു ഭംഗി വേണ്ടേ
ഞാൻ ആദ്യമേ അത് ഒഴിക്കും ഇനിയിപ്പോ ഇച്ചിരി കട്ടിയവാൻ വേണ്ടി പുറമെ പുറത്ത് ഞാൻ അങ്ങ് വെച്ചിരിക്കും പക്ഷെ അത്ര കട്ടിയാക്കിയിട്ടില്ലട്ടോ അത് നമ്മള് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം ആദ്യമായിട്ട് ഇണ്ട
ആ ആ ആ ഉം
പിന്നെ വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ട്
ഓ ഇഷ്ടപ്പെട്ട് എല്ലാരും കഴിച്ചു ഞാൻ ഒന്ന് സെറ്റായി നാളെ കഴിക്കുമ്പോ ഒന്നുകൂടെ ടേസ്റ്റ് ആവുല്ലോ
ഓ നാളത്തേക്ക് ഒക്കെ വെക്കുവല്ലേ ഇവിടെ ക്ക എന്തേലും ഉണ്ടാക്കി അങ്ങനെ അത്രയും ഒന്നും ഇരിക്കത്തില്ല
ആ ആ
വേറെന്തൊക്കെ ഇണ്ടാക്കാറുണ്ട്
വേറെ കേക്കൊക്കെ ഉണ്ടാക്കലിണ്ടായിന്ന് ഇപ്പൊ കൊറേയായി ഇണ്ടാക്കിട്ട്
ഏതാ ഏറ്റവും ഇഷ്ടമുള്ള കേക്ക്
ഇഷ്ടമുള്ള കേക്ക് ചോക്ലേറ്റ് കേക്ക് ആണ്
ആണല്ലേ ബ്രൗണി മറ്റേ ചോപ്പൊലക്കെ
ബ്രൗണി ഉണ്ടാക്കിട്ടുണ്ടോ
ഓ ഞാന് ഇവിടെ ഇണ്ടാക്കിട്ടുണ്ട്
ഓ ബ്രൗണി എങ്ങനെയ ഉണ്ടാക്ക
ബ്രൗണി ആദ്യം ബട്ടർ മിൽക്ക് അതിനകത്തോട്ട് ഷുഗർ ഇട്ടിട്ട് നല്ല രീതി മിക്സ് പിന്നെ എന്താണ് പിന്നെ ഈ എഗ്ഗിന്റെ എഗ് മൊത്തത്തിൽ ഇടുക ഇത് ഇത് തമ്മിൽആയിരിക്കണം നല്ല രീതി ഇത് മിക്സ് ആവാന് ഏറ്റവും ലാസ്റ്റ് ഉം കൊക്കോ പൗഡർ ക്കട്ട് മിക്സ് ആക്കിയ ശേഷം നമ്മള് ഫ്രേയറ് കുറച്ച് ആഡ് ചെയ്ത്തുള്ളൂ അത് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചോക്ലേറ്റും കൂടെ വിതറിട്ട് നമ്മള് ഈ ഫഡ്ജ് ഉണ്ടാക്കുമ്പോ
ആ
കുറച്ചും കൂടി ശ്രദ്ധ വേണം കാരണം ചിലപ്പോ ഈ കുക്ക് ആവാണ്ടിരുന്ന അത്ര പറ്റില്ല നമ്മൾ ഇവിടെ ഉണ്ടാക്കിയാൻ നല്ല ടേസ്റ്റ് ഞാനിവിടെ ഒരുപാടായിട്ട് ഉണ്ടാക്കിട്ട എനിക്ക് ളൽ ഒരുവിധം നല്ല രീതിൽ കിട്ടും പക്ഷെ ച്ച് കിട്ടാൻ ഭയങ്കര പാട പിന്നെ ആ ഗൂഗിളിൽന്നോ വേറെ ഏതെലും സൈറ്റ് ചാറ്റ് ജി പി റ്റി വിട്ടിട്ടൊക്കെ ചോദിച്ചാൽ നല്ല റെസിപ്പിയൊക്കെ ചിലപ്പോ അത് നോക്കിട്ട് നമുക്ക് ചെയ്യാവുന്നതേ പിന്നെ ഞാൻ ബെനാന ഡേറ്റ് സ് ക്യാരറ്റ് കേക്ക് ഇണ്ടാക്കാറുണ്ട് എനക്ക് അത് ഭയങ്കര ഇഷ്ടാ
ആ
ആ് അത് അത് ട്രൈ ചെയ്ത് നോക്കണം ഈ ക്യാരറ്റും ഡേറ്റ്സും നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഇണ്ടാക്കുന്നതാ
ഓഹ്
റ്റും ഡെയ്റ്റ്സും ബനാന ഇടും ഞാൻ ഇടക്ക് ബ്രൗണി ഉണ്ടാക്കുമ്പോ ബനാന ബ്രൗണി ഉണ്ടാക്കാറുണ്ട് ഉം അത് നല്ല ടേസ്റ്റ് പിന്നെ ചെറിയ ചെറിയ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നാ ഭയങ്കര നഷ്ട ഒരു മൂന്നാല് കപ്പിനാത്ത് മാവോഴിച്ചിട്ട് വെക്കും എന്നിട്ട് അരമുക്കാ മണിക്കൂർ ഗ്യാസ് പോവും
ആഹ് അത് ശരിയാ ആഹ് അതൊക്കെ ഓവനിൽ ഉണ്ടാക്കുമ്പോ പിനേം ഇതിലുണ്ടാക്കാം
ഇല്ല നമ്മൾ ഓവൺ സെറ്റപ്പ് ആക്കുല്ലോ
ആഹ് ആഹ് ആഹ്
ഉം അങ്ങനെയ ചെയ്യ അവിടെ ഓവാൻ ഇണ്ടോ
ഇവിടെ ഇല്ല
ആഹ് ക്ഷെ ഓവന ഉണ്ടെ നമുക്ക് എന്ത് ഇണ്ടാക്കാം എനിക്ക് ഈ മക്രോൺ മക്രോണി ഇല്ലേ
ആഹ് ബിസ്ക്കെറ്റ് ആഹ്
ആഹ് മാക്രോൺസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ട പക്ഷെ നം അത് ഓവൻ സെ റ്റപ്പിൽ ഒന്നും ഉണ്ട അത് കറ
ആഹ് ആഹ് ആഹ് അയ്ശ
ഉം ഞാന് എന്തോ ഒരു വെട്ടാണ്ടെ അത് കഴിച്ചിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാനം ഒറ്റ വേട്ടണ്ടെ കഴിച്ചു നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ
ഇല്ല കഴിച്ചിട്ടില്ല എന്താ അയിന്റെ ടേസ്റ്റ് എന്താ
അതിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ സാധനം ആഹ് രണ്ട് കളറി ഇരിക്കൂല്ലേ നാടുക്ക് ഒരു ക്രീം ഉള്ള ആ ക്രീം ബട്ടർ ബട്ടർ ക്രീം ആയിരിക്കും അന്റെ മുകളിലും താഴെ ഉള്ളത് ഒക്കെ ഭയങ്കര പഞ്ഞി പോലെ സോഫ്റ്റായി ബിസ്‌ക്കറ്റ ഉം അതാരോ കൊണ്ട് വന്നപ്പഴേന്തോ ക കഴിച്ചതാണ്
ആഹ് ആഹ് അത് ശരി പ്പോ ഈ ഡെസ്സേർട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടവുള്ള ആളാ ആണല്ലേ
ആഹ് പിന്നെ മധുരം എന്തോ ഭയങ്കര ഇഷ്ടാണ് ഈ സ്പൈസിനേക്കാളു കൂടുതൽ മധുരമാണ് ഇഷ്ടം
ഉം ഉം അത് ശരി
ഉം പിന്നെ ഉറങ്ങാൻ സമയയോ
ആഹ് ഇപ്പൊ ഉറങ്ങും
ആഹ് ആ എന്നാ കിടന്നോളു ട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കാം
ശരി ഉം ഉം